ഹലോ ചേച്ചി
കേക്ക്ണ്ടോ
ആ കേൾ
ആഹ് അപ്പ നമ്മള് കല്യാണത്തിനെ പറ്റിയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് ആഹ് എന്നല് ഞാ ഒരു കാര്യം ചോയിക്കട്ടെ എന്താണ് കല്യാണത്തിനെ പറ്റിയുള്ള അഭിപ്രായം?
അഭിപ്രായം എന്തോച്ചായിഞ്ഞ ങ് നല്ല അഭിപ്രായം പക്ഷെ നമ്മള് ര പരസ്പരം അയ്മീൻ എൻ ക്കൊരു പാർട്ടർനെ കിട്ടുമല്ലോ മ് അപ്പോ പരസ്പരം മനസ്സിലാക്കി പോവാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇപ്പ എന്താ പറയാ ഒരുപാട് വഴക്കില്ലാത്ത വഴക്കെന്തായാലും ഉണ്ടാവും പക്ഷെ അത് സോൾവെയ്യാൻ കഴിവുള്ള അങ്ങനെ മുന്നോട്ട് പോവാൻ പറ്റുന്ന റെസ്പെക്ട് കൊടുക്കുന്ന അങ്ങനെരു ലൈഫ് ഞാൻ ആഗ്രഹിക്ക്ണത്
ഓക്കെ ഞാന് എന്റെരു എന്റൊരു അനുഭവം വെച്ച് ത്ത് ഞാൻ ഒരു കാര്യം പറയാം അതായത് ഞാൻ ഒരു കാര്യം പറയാം ങ് നമ്മള് ഇപ്പം ഇപ്പ മിക്കവരുടെയും കാര്യത്തില് ലവ് മാരേജ് ആണല്ലോ നടക്ക്ണേ മിക്കതും ലൗമാരേ തായിരിക്കും ഈ ലൗവ് മാരേജ് നട നടക്കുമ്പോന്നുള്ളരു ഒരു ഗുണം എന്താന്ന് ച്ചയിഞ്ഞാല് നമ്മുക്ക് ഇയാളെ അറിയാൻ പറ്റും നമുക്ക് ഇയാളെ അതെ ഈ ഉം അറയ്ജ്മേരേജ് പറയുന്നത് എനിക് ചിന്തിക്കാൻ പോലും പറ്റുണ്ല്ല. എങ്ങനെ ആദ്യയിട്ട് കാണുന്ന ഒരാളെയിട്ട്പ്പം കല്യാണം കഴിക്കണേ ന്നോയ്ച്ചാ അറിഞ്ഞുടാ പലരും ലൗമേരേജ് ന്ന് പറ പ്പം നമുക്ക് ആളറിമ്പോലെ കുറ കുറച്ച് കാലമായിട്ടെ കുറച്ചെങ്കി കുറച്ച് കുറെങ്കി കുറെ നമുക്ക് അയാൾ ഇത്രയും കാലയിട്ടുള്ള പരിചയം ഉണ്ടാവും. അതെന്നെ ഒരു പ്ലസ് പോയിന്റ് ആണ്. കാരണം നമുക്ക് പറ്റാത്ത ഒരാളാണെ നമ്മൾ അത്രയും കാലം മുമ്പോട്ട് കൊണ്ടോഉല്ലല്ലോ. അപ്പോ ആഹ് നമു ക്കൊരു പരിചയള്ള ഒരാളായിരിക്കും ആര് ഈ നമുക്ക് കല്യാണം കഴിക്കാൻ പോകുന്നരാള്. പിന്നെ ഇ രില്ലെന്ന് പറയുമ്പോ മിക്കവരും വിചാരിക്ണെ ലവ് മാരേജ് എന്ന് പറയുമ്പോ ഭയങ്കര എളുപ്പള്ള ഒരു പരിപാടിയ എല്ലാ അറിയാലോ തമ്മിൽറിയാല് ഇപ്പ സുഖമാണ് അങ്ങട്ട് ജീവിച്ചാ പോരെന്ന്. അങ്ങനെയല്ല നമ്മള് കാണുന്നത് പോലേ അല്ല. ഈ അതായത് നമ്മളിപ്പ ഏ ഒരു എട്ട് എന്റെ ഒരു അഭിപ്രായത്തില് എന്റെ അനുഭവം ആണെങ്കില് ഏ എന്റെ ലൗവ് മാരേജ ആയിരുന്നു. ഒരു എട്ട് എട്ടോ ഏഴ് കൊല്ലംഅന്താണ്ട് ഞങ്ങള് റിലേഷന്ല്ലാ അത് കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിക്ന്നത് അപ്പോഴും നമ്മൾ വിചാരിക്കണം നമ്മക്ക് ഇയാളെപ്പറ്റി ഇനി ഒന്നും അറിയാൻ ബാക്കിയില്ല. എല്ലാ അറിയാ. പക്ഷെ സംഭവം ശരിയാണ് കൊറേ എല്ലാ അറിയാ. പക്ഷെ സംഭവംശരിയാണ് കൊറെ എല്ലാ അറിയാ. ത് നമ്മൾ കല്യാണം കഴിച്ചിട്ട് നമ്മൾ കാണുന്നൊരു ഒരു ഫേസ് ഉണ്ടല്ലോ നമ്മളാര് കാണുന്നൊരു വ്യക് ആ ഒരു ഒരു ആളുണ്ടല്ലോ അതിന് നല്ല വ്യ വ്യത്യാസങ്ങ ഉണ്ടാവും അത് നമ്മുക്ക് നമ്മള് വിചാരിക്കുന്ന പോലെയല്ല നമ്മൾ വിചാരിക്ക അയ്യോ ഇയാളന്ത ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കാരണം നമ്മള് കാണുന്നത്
പ്രീക്ഷിക്കാത്ത വ്യത്യാസങ്ങളാണോ
പ്രതീക്ഷിക്കാത്ത വ്യത്യാസങ്ങളല്ല നമ്മളൊരു അതെന്താ അതെങ്ങനെ അതെങ്ങനെ പറയണം അറിയൂട നമ്മൾ ഇയാള ഇങ്ങനെയൊക്കെയാണോ കാരണം നമ്മൾ എന്താ കാണുന്നത് നമ്മളെ വല ഏതെങ്കിലും ഒരു ഹോട്ടലിലോ അല്ലെങ്കിൽ ന്തെങ്കിലും ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ വല്ല ചായ കുടിക്കാനോ ഒക്കെ എവിടെെങ്കിലും വെച്ച് കാണുന്ന അങ്ങനെയല്ലേ നമുക്ക് പരിചയം ഉള്ളു അല്ലെങ്കിൽ വല്ല കോളേജ് പ്രേമമാണെൽ കോളേജിലോ അല്ലെലും ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ വല്ല ചായ കുടിക്കാനോ ഒക്കെ ഇവിടെങ്കിലും വച്ച് കാണുമ്പംഅല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലോ ബസ് സ്റ്റോപ്പിലോ ഇങ്ങനെയൊക്കെല്ലേ കാണുന്നുള്ളൂ നമ്മളീ രാവിലെ ഹ്ര പക്കത്തിന്ന് നീറ്റ് ഇയാളെ കാണുന്നു ബാത്റൂമിൽ പോകുമ്പോൾ കാണുന്നു നമ്മൾ തിരിച്ച വരുമ്പോ കാണുന്നു എപ്പോഴും ഇയാള അങ്ങനെ കണ്ടൊണ്ടിരിക്കുന്നുണ്ടല്ല നമ്മൾ ഇയാളുടെ എല്ലാ ഫേസും കണ്ടൊണ്ടിരിക്കയാണ് അതായത് നമ്മൾ ഇയാളുടെ എല്ലാ ഫേസ് മീൻസ് എല്ലാ തലങ്ങളും നമ്മൾ കണ്ടൊണ്ടിരിക്കുകയാണ് അ ഇപ്പൊ നമ്മുക്ക് ഉണ്ടാവുന്നൊ ഒരു ഒരു ഒരു ഇതുണ്ടല്ലോ അതൊരു ശരിക്കും പറഞ്ഞ എനിക്ക് തോന്നണഈ ലവ് മാരേജിനും അറേഞ്ച് മാരേജിനും ഒക്കെ ഒരുപോലെ ആണന്നാണ് എനിക്ക് തോന്നണുന്നത് അതായത് ചിലർക്കൊ ഒരു വിചാരംുണ്ട് ലവ് മാരേജ് ഭയങ്കര എളുപ്പമാണ് അങ്ങനെയൊന്നുമല്ല എല്ലാത്തിനും അതിന്റതായ ഒരു ഒരു സംഭവംുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് എടിപടിന്നന്നും കല്യാണം കഴിക്കരുത് എല്ലാത്തിനു അതിൻ്റെതായ ഒരു ഒരു സംഭവമുണ്ട് പിന്നെനിക്ക് പറയാനുള്ളത് ഒരു പിടില്ലാതെ കല്യാണം കഴിക്കരുത്എപ്പോഴാണോ റെഡി ആണെന്ന് തോന്നണത് അപ്പൊ കല്യാണം കഴിക്കാം നമ്മള് ആട്ടാര മറ്റാര ഒന്നല്ല നമ്മള്
നമ്മള എപ്പോഴാണ് റെഡി ആവണതന്ന്
അത് നമ്മള് സ്വയം മനസ്സിലാക്ക നനമ്മള് ഒക്കെയാണ് ക കഴ ഫാമിലിഡ ചെയണെങ്കിൽ കല്യാണം കഴിക്കാൻ ഒരു ഫാമിലിനിടെയാണെങ്കിൽനമ്മൾ ഓക്കെ പറയാം അതാണ് ഞാൻ പറഞ്ഞത് പക്ഷെ എൻ്റെ ഒര ഭിപ്രായത്തിൽ നമ്മർ കല്യാണം കഴിച്ചിലും ആ എഞ്ഞെ ആണെങ്കിലും നമുക്കൊരു ഇത് തോന്നുംച്ചാ നമ്മുടെ ലൈഫ് നന്നായിട്ട്് നമ്മളൊന്നും അടിിച്ചച്ച് പൊളിച്ചില്ല ജോലിയൊക്കെ ആയി കഴിയുമ്പോ അയ്യോ എനിിക്ക അവിടെ പോണമായിുന്ന ഇങ്ങനെ ചെയ്യണമായിര നമുക്കൊരു ഫ്രീഡംന്ന് പറ സാധനം്ര ീല്ല ഫ്രീടം ഒക്കെ ഇപ്പ എല്ലാരും കൊടുക്കും പക്ഷെ ഫ്രീടത്തിന്റെ അല്ല നമുക്കൊരു എന്താ പറയാ നല്ല പ്രീഡാ യിട്ടിപ്പെല്ലാരും കൊടുക്കും പക്ഷെ പ്രീഡത്തിൻ്റെ അല്ല നമക്കൊരു എന്താ പറയാ നമ്മളൊരുസിംഗിൾ ആയിട്ട് ഇരിക്കുന്നതും ഡബിൾ ആവുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം
സിംഗിൾ ആയിട്ടിരിക്കുമ്പോ നമുക്ക് ഇഷ്ടുള്ളള്ളത് ചെയ്യാം അത് ആരോടുംപറേണ്ട ആവശ്യ ഞാൻ ഇന്നത് ചെയ്യാൻ പോവവാണെന്നൊന്നും
അഭിപ്രായത്തിൽ അങ്ങനെ ഇഷ്ടമുള്ളത് ചെയ്യാം പറയേണ്ടന്നല്ലാം പറയല ഇപ്പൊ നമ്മൾ വീട്ടുകാരോട് നമുക്ക് പറയണ്ടേ നമ്മളിപ്പടെെങ്കിലും പോണെലുന മുക്കൊബൈഅതുപോലെ നമ്മള് നമ്മള് വേറെത്ത ആ അനുവാദം ശരിയണോ ചിലപ്പോ കാര്യത്തിലക്കെയാണ് ഇ എ അതെ അതെ എന്റെ കാര്യത്തി ക്ക് അങ്ങ്നെ അനുവാദൊന്നും ചോദിക്കണ്ട ഓൾവേസ് യെസ് ആണ് പക്ഷെ എന്താ പറയാ ആ ഒരു സോളോ നു ഉദ്ദേശിക്കുന്നത് അങ്ങനത്തെ ഒരു ടോ ക്ക് ആയിട്ടുള്ള സംഭവല്ല ഒരു നമുക്കൊരു സോളോന ലൈഫിനോട്ൊരു ഇഷ്ടമുള്ളവരുണ്ടല്ലോ ഒരു സോളോ ഒരു സാധനം കിട്ടീയില്ല ആ ഒരു സാധനം പോവും കല്യാണത്തിന് ശേഷംന്ന് പറയുമ്പോൾ ആ ഒരു ആഹ അ അത് ശരിക്കും പറ എല്ലാവരും അത് ഇഷ്ടമാണെങ്കിൽ ഇഷ്ട അല്ലെങ്കിൽ എല്ലാവരും ഒന്ന് അത് ആ നന്നായിട്ട് കൊണ്ടുപോണം എന്നാണ് എന്റെരാഗ്രഹം നമ്മള് ജോലി കിട്ട കഴിഞ്ഞപ്പോ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ ജോലി ഉണ്ട് കാശൊക്കെ ഉണ്ടെങ്കി നമ്മളിപ്പോ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നു ആ നമ്മളൊ ഒരു പോയിട്ടരു ചായ കുടിക്കുന്നു നമ്മുടെ ഫ്രണ്ട്സിന്റെറെ കൂടെ നമ്മളൊരു സമയത്തിനും വീട്ടിൽ പറഞ്ഞൊരു സമയത്തി- വീട്ടിൽ വരുന്നു അങ്ങനെയൊക്കെ പക്ഷെ മറ്റന്ന് പറയുമ്പോൾ - ചിലപ്പം അയ്യോ ത കഴിച്ചോ പത്തോ ത്തി യ ഉറങ്ങിയോ അങ്ങനെയൊക്കെ ചിന്തിക്ക- ുന്നവർക്ക് ചിലപ്പോ അതും ചിന്തിക്കേണ്ടി വരും ഇതന്ന് പറയുമ്പോ ഒരു നമുക്കൊന്നാ ആലോചിക്കണ്ട
അപ്പോ ചേച്ചിയുടെ ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട്- എന്നോട് എന്താ പറയാനുള്ളത്
അനുഭവന്ന് വെച്ചിട്ട് പറയാനുള്ളത് പറ കല്യാണം ഒരു മോശമായ സംഭവം അല്ല എന്നെ സംബന്ധിച്ച് നല്ലതാണ് നല്ലൊരു പാർട്ട്ണറ കിട്ടണമെങ്കിൽ നല്ലതാണ് പക്ഷെ അണ്ടർസ്റ്റാൻഡിങ് വേണം ഇ പറയഞ്ഞ പോലെ അണ്ടർസ്റ്റാൻഡിന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റ- ഇംഗ്ലീഷിൽ പറയുന്ന പോലെ ഒരു അണ്ടർസ്റ്റൻഡിങ് അല്ല അത് അത് ഭയങ്കര ഒരു ഭയങ്കര അർത്ഥം കഴമ്പുള്ള ഒരു സാധനമാണ് ഈ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് മനസ്സിലാവുള്ളു അത് നമ്മള് പിന്നെ ഇപ്പോഴത്തേക്ക ഞാനൊക്കെ കല്യാണത്തി- മുമ്പ അഡ്സ്മെന് എന്തോ ഒരു പുച്ഛമായിരുന്നു ഓ ഞാൻ അഡ്ജസ്റ്റ് ഒന്നും ചെയില്ല എന്തിനാ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണേ ഉണ്ടായിരുന്നു എനിക്ക് പക്ഷെ അതൊക്കെ വെറുതെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും പിന്നെ അതിന്റെ വ്യത്യാസം എന്താ വെച്ചാ നമ്മുടെ പാർട്ണർ- മോശംമാണ് ടോപ്പ്സി സ്നേഹം ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഈ അഡ്ജസ് കാെർച്ച് വേദനെണ്ടാവും അതേ സമയം ആ നല്ല സ്നേഹവും ലൗവ്വുംകൂടെ ക്കേണ് കെയറിങ്ങാക്കെ ആണെങ്കി ഈ അഡ്ജസ്റ്റ്മെന്റിന് ഒര് സുഖാേണ്ടാവും
ഓക്കെ ഞാൻ ചോയ്ക്കട്ടെ ഇപ്പൊ ഒരാള് കല്യാണം പ്പെ എന്റെ കല്യാണം കഴിഞ്ഞു ആ അപ്പൊ എനിക്കിന്റെ താൽ പര്യം എങ്ങനെയണെന്ന് വെച്ച് കഴിഞ്ഞായ്ഞ്ഞാ ആ ഭർ ത്താവിന്റെ വീട്ടിൽ പോയി താമസിക്കുന്നതിന് പകരം ഞങ്ങൾ രണ്ടു പേരും വേറൊരു സ്ഥലത്തേക്ക് മാറും താമസിക്കുന്നതാണ് അല്ലെങ്കി വീടിനടുത്ത് തന്നെ ഒരുപാട് ദൂരേക്കൊന്നും പോവലേ ഇപ്പ നമ്മടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോ മാതാപിതാക്കളെ ഒറ്റയ്ക്ക് ആക്കി പോണു എന്ന് നാട്ട്കാര് പറയും പക്ഷെ പാെറം രാജ്യം വെച്ച് നോക്കുമ്പോ അവർക്ക് അതൊരു പ്രശ്നമേ അല്ല അവരവടെ അങ്ങനെയാണ് അവർമാറി താമസിക്കുന്നു അല്ല അങ്ങനെയല്ലേ അവരുടെ സന്തോഷം അവർക്ക് ഇഷ്ടമുള്ളത് ജീവിക്കുന്നു
കാരണം കല്യാണം കഴിഞ്ഞിട്ട് ആ ഒള്ള കൊർച്ച് സമയങ്ങൾ കൊർച്ച് ദിവസങ്ങൾ കൊർച്ച് മാസങ്ങൾ എപ്പഴും കപ്പിൾസ് ഒരുമി ച്ച ണ്ടാവേണ്ടത് അതിന്റെ ഇടേൽ ഒരാളും വരാൻ പാടില്ല ഇപ്പോ പ്പോഴത്തൊരു ജൻറേഷൻ എല്ലാവരും കല്യാണം കഴിക്കുമ്പ തന്നെ മാറുന്നു മാറി താമസിക്കുന്നു ഞാൻ അങ്ങനെ കണ്ട് ള്ളത് ശരിക്കും അത് തന്നെയാണ് വേണ്ടെന്നാണ് എന്റെ ഒരു അഭിപ്രായം എനിക്കങ്ങനെ പറ്റ എനിക്ക് ത്തെ സാഹചര്യം കിട്ടാ
അപ്പൊ ഞാൻ ചോയ്ക്കട്ടെ ഇപ്പൊ ചിലപ്പോ പാർട്ണർ ഇങ്ങനെ പറയാം നമുക്കൊരു വീട്ടുത്ത് മാറാംൻ അല്ലെങ്കിൽ വാടക ഒരു വീടെടുത്ത് മാറാ എന്നുള്ളത് നമ്മുടെ ബഡ്ജറ്റിലും ഒതുങ്ങുന്ന ഒരു കാര്യമല്ല അപ്പൊ നമ്മുടെ പല കാര്യങ്ങളും നമുക്ക് മാറ്റി വെക്കേണ്ടി വരും നമ്മുടെ സന്തോഷം പോകും കാരണം നമ്മൾ വാടക കൊടുക്കും കൊടുക്കണം വീടിന് വാടക വാടക കൊടുക്കണം ഒരുമിച്ച് ഒരുമിച്ച് താമസിക്കുമ്പോൾ ചിലവ് കുറവാണല്ലോ എന്തായാലും ആ വീട്ടിൽ വേറെയും ഒന്ന് രണ്ട മൂന്ന് പേർക്കൊക്കെ ജോലി ഉണ്ടാാവും അപ്പൊ എന്തായാലും ചില കുറവാണ് അപ്പൊ അങ്ങനെ ഭർത്താവ് പറഞ്ഞാൽ ഏഹ പാർട്ണർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൊ ഇപ്പ എനിക്ക് ക്കണെങ്കിൽ ഞാൻ എന്ത് പറയുമെന്ന ബോ
പക്ഷെ അല്ല എന്ത് പറയുന്നല്ല അതിന് കൃത്യമായ മറുപടി ഉണ്ട് അതായത് ഏർ ഒരുമിച്ച് വേറൊരു വീട്ടിലേക്ക് താമസിച്ചാ നമ്മുടെ സന്തോഷം കുറയുന്നല്ലേ പറഞ്ഞേ ഇ സന്തോഷങ്ങൾ പലതും മാറ്റി വെക്കേണ്ടി വരും അതായത് പൈസ കുറയും നമുക്ക് ചിലപ്പോ പുറത്ത് പുറത്തൊന്നും കറങ്ങാൻ പോകാൻ പറ്റില്ല അല്ലെങ്കിൽ ചിലപ്പോ നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം സങ്ങക്ക അങ്ങനത്തെ എന്തെങ്കിലും ചില ടൂർ പോവാൻ പറ്റില്ല അങ്ങനെയൊക്കെ എല്ലാ അത് പോയോ വ്യക്തിള ആ അടിസ്ഥാനമാക്കിയിട്ടാണ് ചിലർക്ക് ടൂറ് പോയ സന്തോഷം ഉണ്ടാവുള്ളൂ എന്നുള്ളവർക്ക് സന്തോഷം കുറയും അതേ സമയത്ത് ഇപ്പൊ എന്റെൊരു കാര്യം പറയുകയാണെങ്കില് എനിക്ക് എനിക്ക് എന്റെ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും കിട്ടുന്നത് ഒരു നല്ല എക്സ്പീരിയൻസ് അല്ല മോശം എക്സ്പീരിയൻസ് ആണ് അപ്പൊ എനിക്ക് അവിടെ നി ക്ന്ന് ഞാൻ അവിടെ നിക്കുമ്പോ എനിക്ക് എങ്ങനെയാണ് എന്റെ ഭർത്താവിനെ നന്നായിട്ട് സ്നേഹിക്കാൻ പറ്റണെ പ റ്റൂല അതേ സമയം എനിക്ക് ഞാൻപ്പ ഞങ്ങള് മാത്രമായിട്ട് ഒരു സ്പേസില് ഒരു വീട് ചെറിയൊരു വീട് വാടകക്ക് എട് താമസിച്ചാലും എനിക്ക് അത് ഭയങ്കര സ്വർഗം പോലെ ഭയങ്കര ഹാപ്പി ആയിക്കൊളും കാരണം നമ്മൾ ഡെയ്ലി ഒരു സത്യം പറഞ്ഞൾ പുറത്ത് മിക്കവാറും എല്ലാ ദിവസവും നങ്ങളും പുറത്ത് കറങ്ങാൻ പോകും ചെറിയ ഒരു ഡിസ്റ്റൻസ് കറങ്ങാൻ പോകുന്നവരാണ് പക്ഷെ നമ്മളൊരു വീട് താമസ ചിലപ്പോ അത് പറ്റിന്ന് വരില്ല എന്നാലും നമ്മുക്ക് കൊഴപ്പില്ല നമ്മള് സന്തോഷത്തിലും നമ്മൾ സമാധാനത്തിലാണ് ജീവിക്കണത് നമ്മളാരും ബോധിപ്പിക്കാനോ ആരെങ്കിലും മുഖം കറുപ്പി ക്കുന്നത് നോക്കാനോ പേടിക്കാനോ അതൊന്നുമില്ല നമ്മളുടെ വീട് നമ്മളുടെ സ്വ സപയ്സ് നമ്മളുടെ സന്തോഷങ്ങള് നമ്മളുടെ സമയം മൊമെന്റ് അതിലാണ് സന്തോഷരിക്കുന്നത് അല്ലാതെ നമ്മൾ ടൂറ് പോകുന്നതിലോ പുറത്തു പോകുന്നതിലും അല്ല നമ്മളൊരു വീട്ടില് ഒരു റൂമില് ഒരുമിച്ച് ഒറ്റക്ക് കാണിരിക്കുന്നതെങ്കിലും കുറെ ദിവസങ്ങൾ അങ്ങനെയാണെക്കിലും ആ മൊമെന്റില്ലേ അതിലാണ് സന്തോഷം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അത് അങ്ങനെയാണ് വേണ്ടത് അപ്പൊ ഈ പറഞ്ഞ പോലെ പ്രശ്നം വേറെ ഈ സാമ്പത്തിക ത്തിനൊന്നും അവിടെ സ്ഥാനല്ല ചില ആളുകളൾ ഉണ്ട് ആ പുറത്ത് പോണം അല്ലെങ്കിൽ ഇഞത് ചെയ്യണം അതിലാണ് സന്തോഷം ഇരിക്കണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നൊന്നും ചെയ്യാനില്ല
ഓക്കെ അപ്പൊ എനിക്കൊരു കൃത്യമായ ഒരു മറുപടി കിട്ടി ഞാനങ്ങിനെ പലപ്പോഴും പപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇതിനെ കുറിച്ചിട്ട് എന്ത് പറയും അപ്പോന്ന് അപ്പൊ ശരി ഒരുപാട് താങ്ക്സ് ശരി എന്നാ ആയികോട്ടെ